ആ എന്നിട്ട് കുട്ടിക്ക് ചായൊക്കെ വേണോ
കുട്ടിക്ക് ചായയൊന്നും വേണ്ട കുട്ടി ചായ കുടിക്കു അയാള് കുടിക്കത്തില്ല ഉ നേരത്തെ വിളിച്ച ആള് തന്നെ യാണോ
ആഹ്
ആഹഹാ ആ ഹാ അയാള് ചായ കുടിക്കത്തില്ല പിന്നെ നമ്മള് പുറത് ത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചായ ആ ഇപ്പൊ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ ചായൊകാപ്പി ഒക്കെ കൊണ്ട വയ്ക്കുമ്പ അവനത് വേണമെങ്കിൽ അവനത് കുടിക്കും നമ്മൾ കൊടുത്തില്ലേലും വേണമെങ്കിൽ
അല്ലെങ്കിലും ഏഴ് വയസ്സ് വരെ ഒന്നും കുടിക്കരുത് എന്നാണല്ലോ ഇവന് ഇവന്റെ പു ഇവന്റെ ഇപ്പി ഇപ്പപ്പയൊക്കെ നല്ലോണം കുടിക്കും അതുകൊണ്ട് അത് കണ്ടിട്ട് ഓനും വേണം
ആഹ് ആഹ ആഹ്
ഇപ്പൊ പനിയും കൂടി ആയത കൊണ്ടേ നമക്ക് രാവിലെയൊക്കെ എനീക്കുമ്പോ ഇണ്ടാവലോ പനിന്നു ഉ പകർച്ചപ്പനിന്നു രാവിലെ എണീക്കുമ്പോ ഒരു ചൂടുവെള്ളം കിട്ടിയാ വിചാരിച്ചലേ കാരണം അങ്ങനെ തോന്നലുണ്ട് അപ്പ ഓനും തന്നെ ചായ തരോ ചായ രോ ചോയിക്കും ന്നട്ട അങ്ങനെ ചായ കുടു അല്ലാതെ ഒന്നും തിന്നൂലേ ആഹ അത് പ്പൊ ഓനെന്നെ ഒറ്റക്ക് തിന്നും പനിക്കൂർക്കണ്ടലേക്ക ഇങ്ങനെ പറിച്ച കണ്ട് ഓനെന്നെ തിന്നും
ആ പനിക്കൂർക്കയുടെ ഇലയും തുളസി തുളസി ഇലയക്കായി നല്ലത് പനിക്കൂർക്കയുടെ ഇലയെ വെള്ളം തിളപ്പിച്ചിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നല്ലത
ആഹ് ഞാൻ പിന്നെ എന്താറ കാട്ട ആ തുളസിന്റെലയും കഞ്ഞിക്കൂർക്കലും അതിന്റെ നീരെടുക്കും അങ്ങനെ വാട്ടിട്ട് അതിന്റെ നീര്ടുക്കും എന്നിട്ട് കൊറച്ച് തേന ഒന്ന് ചൂടാക്കി എടുക്കും തേനല്ല ഒരു കയ്യില് ചൂടാക്കി എടുത്തിട്ട് ഐക്ക് ഒരു കുറച്ച് തേൻ പാരും. ഓൽക്ക് കുടിക്കാൻ പാകത്തിന്. ന്നട്ട് ഐക്ക് ഇത്തിരി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കൊറച്ചൊരു ഉപ്പ് ഇടും എന്നിട്ടാ ഈനീരും കൂടി ഒഴിച്ചിട്ട് കൊടുക്കും അപ്പൊ പെട്ടെന്ന് കഫംങ്ങനെ പോരും. ൻക്ക്ക്ക് അങ്ങനെ തോന്നൽ ഓൽ കു കൂല ട്ടോ അത് വേറെ കാര്യം
ആ ഈ കഫം പോവാന ഏറ്റവും നല്ലത് ഞാൻ മോന് കൊടുത്തിട്ട ക ഈ ചുമ ചുമ മാറാനേ ഇതുപോലെ കൊച്ചുള്ളില്ലേ കൊ ചുള്ളിയും പനിക്കൂർക്കട ഇലയും കൂടെ ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് സ്പൂൺ ഒരു സ്പൂണ ആയാലും മതി അത് കുഞ്ഞിന് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് മാറും ചുമ പെട്ടെന്ന് മാറും ആഹ ഇവിടെ പനിക്കൂർക്കല്ലേ പനിക്കൂർക്കല്ല പനിക്കൂർക്കട ഇലയും ചുമന്നുള്ളിയില്ലേ കൊച്ചുള്ളി അതും കൂടെ അത് തൊലികളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്ത് നമ്മള് ഇടികല്ലില്ലേ ഇടികല്ലിനകത്ത് ചതകല്ല് അങ്ങനന്ത്തിട്ട് ചത ച്ചിട്ട് അതിന്റെ നീരെടുത്ത്
മ് മ് അത് എങ്ങന വെറും വയറ്റി ലോ ആ ആ ആ ആ ആ അങ്ങാനാണെങ്കി ആ കളിക്കണേ പൊറത്താണ് ഇപ്പൊ തറവാ ഞങ്ങള് തറവാട്ടത്തെ കുട്ടി വന്നിക്കണേ അപ്പൊ ആ ഓളെ കിട്ടീന്റെ സന്തോഷത്തി അങ്ങനെ കളിക്കണ് മറ്റേ ഓൻ മ്പട ഇങ്ങനെ ഒറ്റക്കായയതോണ്ടേ അകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിടല്ലേ പൊറത്തെ റോഡിന്റെ വക്കിനാണ് വീട്
സൈഡിലാണോ അതോ
ആഹ് അങ്ങനെ തന്നെ അങ്ങനെ ഹൈവേട്ടല്ല പോക്കറ്റ് റോഡിലന്നെയാണ് പക്ഷെ അത് ഹോസ് ഹോ്പിറ്റലണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണെ ഇവിടെ ഒരു വളവ് തിരുയുമ്പ അപ്പൊ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവയി വണ്ടി ഇങ്ങനെ വന്നോണ്ടേരിക്കും
വണ്ടി വന്നോണ്ടിരിക്കും ആ
മുറ്റൊന്നും ഇല്ലാത്തൊണ്ട് അതും പേടിയാണ് ഒരിക്ക് പിന്നെ പറഞ്ഞാ മനസ്സിലാവുന്ന പ്രായല്ലല്ലോ
ആ ശരിയാ ഓ ഈയിടക്ക് കണ്ടായിരുന്നോ പിന്നെ വണ്ടി ഓടിച്ചൊണ്ട് പോയപ്പോത്തേക്കും ബസില് ബസ് പോയപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് എഴഞ്ഞ് റോഡിലോട്ട് വന്ന് ഇത്ര മാസം പ്രായമാന്നറിയത്തില്ല
അത് ഞാൻ കണ്ടില്ല വണ്ടികളും പേടിയാണ് പട്ടികളായാ എല്ലാരും ഇഷ്ടം പോലെയാണ് ഇത് ഇവിടെ നായക്കളൊക്കെ
പട്ടിയൊക്കെ ഉണ്ട് അവിടെ തെരുവ് പട്ടികള് ഓ ഇവിടെ ഭയങ്കര
ഓരോന്ന് പ്രസവിച്ചടക്കാണ് അതിന് അഞ്ചും ആറും കുട്ടികളും ഉണ്ട്
കോളനി സൈഡില താമസിക്കുന്നതെ നമ്മളിപ്പോ വാടക ക്ക്‌ താമസിക്കുക അപ്പൊ ഈ പിന്നെ പട്ടി വന്ന് ഒരു പട്ടി ഉണ്ടെങ്കിൽ അത് പ്രസവിച്ച് പ്രസവിച്ച് അത് കണ് കണ്ണ് വിരിഞ്ഞ് കൊറ കുറച്ച് നാള് കഴിയുമ്പോഴത്തേക്കും ആ അപ്പുറത്തൊരു മാമനുണ്ട് ആ മാമനാണെങ്കിൽ പിന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൊണ്ട് അപ്പുറത്തെ ഈ ഈ ലൊക്കാലിറ്റി മാറി അടുത്ത ലൊക്കാലിറ്റി കൊണ്ടിടും അതാവകുമ്പോത്തേക്കും പെരുകത്തില്ല പക്ഷെ ഇപ്പ ആരും ഇല്ല ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ട് ഭയങ്കര പട്ടിശല്യ ഭയങ്കര പട്ടിശല്യ നമുക്ക് ഇപ്പൊ നമുക്ക് ഒന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക്‌ ഒന്ന് ഇപ്പൊ വേസ്റ്റ് ഇപ്പ ഇപ്പൊ തലേന്നത്തെ ചോറോ എന്തെലുക്കെ കറിയോ ഒക്കെ ബാക്കി വന്നിണ്ടെങ്കി നമുക്ക് എങ്ങനെക്കെ ആളെ ഇവിടെ ഈ ഇത് കളയുന്ന എന്ന് പറയുമ്പോത്തേക്ക നമുക്ക് അപ്പുറത്തൊ ഒരു തോടും തോട് പോലത്തെഇതുണ്ട് അപ്പൊ അവിടെ കൊണ്ടിടവാണെങ്കിൽ പോലും പട്ടി വന്ന് ഒരു പട്ടി വരുവാണെങ്കിൽ അടുത്ത അത് ഓടന്ന് കാണുമ്പോത്തേക്ക് അടുത്ത വരും അപ്പൊ രണ്ടു പേരും കൂടെ ഭയങ്കര എന്നച്ചാ അത് കാണുമ്പോ നമുക്ക് പേടി വരും
ആ പേടിയാണ്
രണ്ടു പേരും കൂടെ ഇടിയിടും അപ്പൊ നമുക്ക് പേടി വരും
ഉം വേറെന്ന ആ രണ്ടര വയസായി നഴ്സറി ചേർത്താന ആയി അന്നിട്ടിങ്ങളെന്തെലും ആഹ് അടുത്ത് ആ ഇവിടുന്ന് കൊറച്ച നടക്കാൻവും പത്ത് മിനിറ്റ് ഒക്കെ നടക്കാണ്ട്
ആഹ് ആ ആഹ് നഴ്സറി വിടണം കേട്ടോ നഴ്സറി വിട്ട് കഴിഞ്ഞാൽ നല്ല കുഞ്ഞിന് നല്ല പിന്നെ ആ നല്ല ഇവിടെ മോനാണെങ്കിൽ ഇപ്പൊ മോന് നാല് വയസ്സുണ്ട് മോന അങ്ങനവാടി പോയി ആ പിള്ളേരുവാ യിട്ട് കമ്പിനിയായി ആ അവരെ കാണുമ്പോത്തേക്ക അവരുടെ ആ ലോകം ഏഹ് എന്നിട്ട് വൈകിട്ട് വന്നിട്ട് ശിവ അങ്ങനെ ചെയ്ത് ഐഹറി ഇങ്ങനെ ചെയ്ത് അതൊക്കെ കേക്കുമ്പോ നമുക്കൊരു രസ ഇവിടെ ഒറ്റക്ക് താമസ ട്ട പുള്ളിക്കാരും പുറത്തിറങ്ങി ആദ്യം തന്നെ അംഗനവാടിയില കൊണ്ട് ഇരുത്തിയത് ഇവിടെ കളിക്കാനൊന്നും ആരുല്ല ഹലോ പോയ ഹലോ ഹലോ ഹലോ ഹലോ